കേൾക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആ പറഞ്ഞോ പറഞ്ഞോ
ആഹ് അപ്പൊ നമ്മക്ക് ഇന്ന് കാലാവസ്ഥയെ പറ്റി പറയാം ആഹ് ഇപ്പഴത്തെ അവിടത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്
ഇവിടെ ഭയങ്കര ചൂട് പെരക്ക കത്തിരി ക്കാൻ വയ്യ വെളിയിലോട്ട് എറങ്ങാൻ വയ്യ രാത്രി ഒറക്ക ഇല്ല ഓ ആഹ് ഇവിടെയും ഭയങ്കര
ആഹ് ആഹ് ചൂട് കാരണം എന്നാ ചൂടാന്ന്
അതെ മഴേന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല
ഉം ആ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മഴ പെയ്തായിരുന്നു ഭയങ്കര ഇടിയും കൊള്ളിയാനും ഒക്കെ ആയിരുന്നു
ആഹ് ഇവിടെ അതുപോലുംല്ല
ഓ വെയിലത്തോട്ട് മിറ്റത്തോട്ടൊന്നും എറങ്ങത്ത് പോലും ഇല്ല അതേപോലെ ചൂടാ
ആന്ന്
രാവി ഉച്ച കഴിയുമ്പോഴത്തെ വീടിനകത്തും ഇരിക്കത്തില്ല ഭയ ങ്കര ചൂട്
ഇതേ സമയം കറണ്ട് ഒന്നും ഇല്ലെന്നുണ്ടെങ്കി ഒന്നൂടെ പെട്ട്
അതെ അതെ ആഹ് ഇപ്പൊ ഇതെന്നെ മെ അട്ത്തെ മെസ്സേജ് വന്നേക്കുന്നു ഇപ്പൊ ഇനി കറണ്ട് കട്ട് കാണുവെന്ന് പറഞ്ഞോണ്ട് പതിനഞ്ച് മിനിറ്റ് ആഹ് ഇപ്പം വൈദ്യുതിയുടെ ഉപയോഗം കൂടുതലല്ലേ
അതെ അതെ ആന്നാന്ന്
ആഹ് ഇനി അപ്പം എല്ലാ ദിവസവും അത് പ്രതീക്ഷിക്കാം ഏഹ്
ആറ് മണി തൊട്ട് പത്ത് മണി വരെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനാ പറഞ്ഞേക്കുന്നേ
വൈകിട്ടോ
ആഹ് വൈകിട്ട് ആറ് മണി തൊട്ട് പത്തുമണി വരെ ആ സമയത്തല്ലേ പത്ത് മണിക്കൊ ക്കെ അല്ലേ ഇത് കൂടുന്നേ ആറുമണി തൊട്ട്
ആഹ് ഹാ
അപ്പ ആവശ്യത്തിനുള്ള സ അത് മാത്രം ഓണാക്കുക ബാക്കിയെല്ലാം
ആഹ് ഹാ ആഹ് യ്യോ കഴിഞ്ഞൂ സം ഒരിത് കണ്ടായിരുന്ന് ചൂട് കാരണം ഈ ഫാന് ഇട്ടോണ്ടിരുന്നിട്ടെ ആ ഫാൻ കാ കത്തി തന്നെ കത്തി താഴെ വീണത് ചൂട് കൂടി
അയ്യോ അറിഞ്ഞില്ല
ആ ഒരു വീട്ടില് ഞാനീ സോഷ്യൽ മറ്റേ ഈ ഫേസ്ബുക്കിലോ അത് കണ്ടതാണെ ഫേസ്ബുക്ക് ലാണോ ഇൻസ്റ്റായിലാണോന്നോർക്കുന്നില്ല ഇത് ഒരാള് അടു ത്ത്ന്ന് അട്ത്ത വീട്ടില് ഒരാളാ വന്ന് വീഡിയോ എടുത്തേക്കുന്നു
ആഹ്ഹാ
ആഹ് അവര് അപ്പ ഇങ്ങനെ സംഭവം കണ്ട് യീപ്പ വീട്ട്കാര് പോയി വിളിച് ച്ചൂ അയലോക്കത്ത്ള്ളോരെ അന്നേരംതന്നെ അവര് വന്നപ്പോഴ്ത്തേനും ഈ ഫാന് ഇങ്ങനെ കത്തി ആഹ് മോ കൊറേ കത്തീട്ട് ഏ് ഈ വന്നയാള് സംഭവം അതിന്റെ ആ ഒരു സൈഡി പിടിച്ചിട്ട് താഴോട്ട് എടുത്തിട്ടു
ആഹ്ഹാ
നിന്ന് കത്തുവായിരുന്നു ആ സാ ഫാന് ചൂട് കാരണം
അത് മാത്രമല്ല നമ്മളീ ഫാനോ ഇടുമ്പഴേ ചൂട് കാറ്റ്- റ്റല്ലേ അതിൽ നിന്ന് വരുന്നത്
ആഹ്അതെ അതെ
ഓണ്ട് തണുത്ത കാറ്റുപോലും അതീന്ന് വരുന്നില്ല
ആഹ് ഇവടെ പിന്നിം ഞങ്ങടെ ഒരു ഭാഗത്ത് കൊറച്ച് റബ്ബറൊക്കെ നിപ്പുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് മാറി നിന്നാ കൊർച്ച് തണുപ്പൊക്കെ കിട്ടും അല്ലാ തെ ഒരു ഭാഗത്ത് നോക്കിയാ ഫുള്ളും ഭയങ്കര വെയിലാ
ഒയ് ഇവടെ മൊത്തോം വെയിലാ
ആഹ് ആഹ്ഹാ ഇല്ലോ ഇനിപ്പോ ഈ ടിവിം ടി വിയാത് ഇത് എല്ലാ ഇര്ന്നു കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുമ്പഴേ അല്ല
ആഹ്
തൊടർച്ചയായിട്ട് ഉയോഗിച്ചോണ്ടിരിക്കുമ്പഴേ
ഉം
ഇനി അതിനും പ്രശ്ന ആവോന്ന് അറിയത്തില്ല പിള്ളേർക്കാണേ കൊച്ച് ടി വി
ന്നാന്നാന്നു
ഉം ആഹ് ചൂടുകാരണേ ചൂടുകുരു അങ്ങനെയുള്ള എന്തേലും പ്രശ്നം അവടെ ഉണ്ടായിട്ടുണ്ടോ
ആഹ് ഒണ്ടുണ്ട് ചൂട് സഹിക്കാൻ പറ്റാത്തോണ്ട് ഞാന് മോനു- പറഞ്ഞു കൊടുത്ത് പിന്നെ തേങ്ങാവെള്ളം തേങ്ങാവെള്ളം ആ തേങ്ങ പൊട്ടി ച്ചിട്ട് അതിന്റെ വെള്ളവെടുത്ത് കഴുത്തേലൊക്കെ തൊട്ട് കൊടുത്ത് അഅ് മാറി അങ്ങ് ഉം ആഹ് അത് മതി അഅ് നല്ലൊര് മാർഗ്ഗവാ അത് നല്ലൊരു മാർഗ്ഗവാട്ടോ
ആണോ ഞാന് ഇവിടെ കൊച്ചിനെ ആഹ് പിള്ളേർക്ക് ഇവിടെ ഇത് ചൂടുകൂര് വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൂസം ഒരു മഴ പെയ്തായിരുനന്ന് ണ്ട് ആ മഴവെള്ളം കൂട്ട് കൊറച്ച് പിടിച്ചതേക്കു പിടിച്ച ഇരിപ്പുണ്ടായിരുന്നു ആ മഴവെള്ളത്തില് ഒന്ന് കുളിപ്പിച്ചു
ആഹ്
അത് കഴിഞ്ഞപ്പോഴ്‌ത്തെനും കൊറച്ച് മാദ് മാറി
അതും നല്ലതാ മഴവെള്ളവും നല്ല അല്ലെ മഴയത്തിറങ്ങി കുളിക്കുകയോ എന്തേം ചെയ്താ മതി
ആഹ് പിന്നെ പൗഡർ ഒന്നും ഉപയോഗിക്കരുതെന്നോ
ആഹ് അതെ ആഹ് ആന്ന്
ചൂടുള്ളപ്പോ ചൂടുകുരു ഉള്ളപ്പഴേ ആഹ് ആഹ് പിന്നെ പിന്നെ വേറെ അവിടത്തെ കാര്യങ്ങള് എങ്ങനെയാ
പിന്നെ ഇവിടെയും ഭയങ്കര ചൂടാണ് പാെറത്തറങ്ങാൻ വയ്യ ഓനെ എവിടെയെങ്കിലും നമ്മള് പോവുവാണെങ്കിൽ നമ്മടെ കാലക്കെ അങ്ങ് പൊള്ളുവാങ്ങ്
അയ്യോ ഒരു ദിവസം പോയി കഴിഞ്ഞാല് രണ്ടു ദിവസത്തേന് വീട്ടീ നിന്ന് ഇറങ്ങണ്ട ആ അവസ്ഥയാകും ഭയങ്കര ക്ഷീണിയ ക്ഷീണമായിരിക്കൂന്നേ
അതെ അതെ
ആഹ അപ്പൊ ഈ വെയിലത്ത് ജോലി എടുക്കുന്നവരുടെ കാര്യംൊന്നോ ആലോചി നോക്കി
അതെ അതെ റോഡിലോട്ട് ഇറങ്ങണം ഓരോരുത്തൊക്കെ നമ്മള് പോകുമ്പ അവരൊക്കെ ഓരോ യാത്ര പോകുന്ന കാണണം വെയിലാെന്ന് പറയ ഒരൊക്കെ പിക്കാൻ പറ്റുവോ?
ആഹ
നമ്മൾ ഒരു ദിവസം ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ചൂട് കൊണ്ട്
ആഹ
ഉം ഹം ഇങ്ങനെ പോയാൽ എങ്ങനെയിരിക്കും ഈ ചൂട് ഈ മാസം മുഴുവനും ഉണ്ടെന്ന് പറയുന്നു. അതെ ഈ മാസം മുഴുവനുവേ ചൂടാണെന്ന് പറയുന്ന്.
ആഹ അല്ല കഴിഞ്ഞ ദിവസം ഇന്നലെയോ ഇന്നുംങ്ങാണ്ട് ന്യൂസ് ഉണ്ടായിരുന്നല്ലോ മഴയ ഉടനെ കാണുായിരിക്കുംന്ന്.
ആഹ ഇവിടെ മഴയൊന്നും പെയ്തൊന്നുമില്ല. ഇവിടെ കോള് മഴക്കോള്ണ്ടാവും അതെ ആഹ
നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് തരുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ലതേ ഉള്ളു.
ആഹ് അതാ പറഞ്ഞു ഇതേ നമ്മടെ പസഫിക് സമുദ്രത്തിലെ പിന്നെ ഒരു ഏതാണ്ട് സാധനമേ അസാധാരണമായിട്ട് ചൂടാവുമ്പോ ഉണ്ടാവുന്ന കാലാവസ്ഥയായത് മാറുന്ന ഇങ്ങനെ ഓരോരുത്തടത്തും അതാണ് ഈ പ്രശ്നം.
ആ അതുകൊണ്ട പഈ ചൂട് കാറ്റ് കാറ്റ്
ആ അതെ ആഹ ചൂട് അതെ അതെ ആ അതെ ആന്നന്ന് ആ അതെ
ആഹ ആ വായ അത് ആ വായു പ്ര നമ്മള് ശ്വസിക്കുമ്പോ എന്തെങ്കലും ബുദ്ധിമുട്ടുണ്ടായാല് അവരെ വിളിക്കണന്നൊക്കെ പറഞ്ഞോണ്ട്.
ആ അതെ ആ
ആ അങ്ങനരു ന്യൂസ് ഞാനും കണ്ടായിരുന്നു.
ആ വാർത്തയുണ്ടായിരുന്നു അതെ ആ
ആഹാ നമ്മുടെ ഇവിടെ ഒന്നും കാണുവല്ലായിരിക്കും അല്ലേ?
നമ്മുടെ ഇവിടൊന്നും ഇല്ല പക്ഷെ നമ്മുക്കും അനുഭവപ്പെടുന്നില്ലേ ചൂട് എന്തോ ചൂടാ ഇത് ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടോ ഇത്രയും ചൂട്.
ആഹ അതെ ഇതിപ്പോ ഓരോ വർഷം കഴിയും തോറും ചൂടും കൂടും എല്ലാം പ്രശ്നവാ കഴിഞ്ഞ വർഷം കണ്ടില്ലേ സ്കൂള് സ്കൂള് തുറന്ന സമയത്ത്ണെങ്കിൽ ഭയങ്കര വെയിലല്ലായിരുന്നോ എല്ലാ തവണയും സ്കൂള് തുറക്കുന്നന്ന് നല്ല ഇടിവെട്ടി മഴയായിരിക്കും.
മഴയാ അതെ ഈ വർഷവേ അതെ ഈ വർഷ പക്ഷെ നമുക്ക് ഭയങ്കര ചൂട അനുഭവപ്പെട്ടത് ഈ ഭയങ്കര ചൂട്.
അത് ഭയങ്കര ഇനി എന്നാ ചെയ്യാന്?
ആ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചൂട്.
ആഹ് അതെ
പ്രകൃതി എന്തോന്നിന് ഒരുങ്ങുവാന്ന് ആർക്കറിയാം.
ആഹ്ഹാ എന്തായാലും ലോകം അവസാനിക്കാൻ പോവാന്നാ തോന്നുന്നേ
ആർക്കറിയാം എന്തൊക്കെ ആണെന്ന്.
ആഹ് ചൂട് കാരണം കഴിഞ്ഞ ഇടൽ ഒരാൾ മരിച്ചന്നൊക്കെ കേട്ടായിരുന്നല്ലോ?
ആഹ് ആഹ്
ആഹ്
ആ ഇപ്പഴ്ത്തെ, ഇപ്പഴ്ത്തെ ചൂടിന് ശരിക്ക് വെള്ളം കുടിക്കണം.
ആഹാ അയ്യോ ഇവിടെ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങൾ കേക്കത്തില്ല.
എടാ ദാഹിക്കുമ്പോ മാത്രം കുടിച്ചാ പോരാ നമ്മള് ദാഹം തോന്നു ന്നേനു മുമ്പേ നമ്മൾ മക്കളെ ആരെക്കൊണ്ട് വേണേലും പ്രായഉള്ളവരായാലും ആരായാലും വെള്ളം കുടിച്ചെന്ന് ഒറ പ്പ് വരുത്തണം.
ആഹ്.
അത്രക്കുള്ള ചൂടാ നമുക്ക് വരുന്നത്. ആരോഗ്യഒള്ളവരെ പോലും ഈ ചൂട് ബാധിക്കുവാ.
ആഹ്.
ആഹ്.
ഞാനിതുങ്ങക്ക്‌ ഞാനൊരു പാ പത്തു മിനിറ്റ് എടവിട്ട്, എടവിട്ട് ഞാന് വെള്ളം കൊണ്ട് കൊടുക്കും വേണ്ട, വേണ്ട ഇ പ്പൊ കുടിച്ചതേ ഉള്ളൂന്ന് പറഞ്ഞോണ്ട് അവിടെ വെച്ചോണ്ടിരിക്കും.
ആഹ് വെള്ളം കുടിക്കണം ശരിക്ക്. പിന്നെ ജ്യൂസൊക്കെ ഒരുപാട് ഈ ആപ്പിളോ എന്തെങ്കിലുക്കെ കാണുമല്ലോ. ആഹ്.
ആഹ് വെളിയിന്ന് മേടിക്കുന്നതൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുന്നതാ നല്ലത്.
എടാ നമ്മടെ വീട്ടി കൊണ്ടുവന്ന് തണ്ണിമത്തനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ജ്യൂസ് അടിക്കാവല്ലോ.
ആഹ് അതെ, അതെ.
അല്ലെങ്കി കുഞ്ഞുങ്ങ ആർക്കായാലും കണ്ടിച്ചിട്ടോ എ
ആഹ്, ആഹ് ഇവിടെ പിന്നെ ഈ മാമ്പഴോക്കെ ഒണ്ട്. മാമ്പഴം ഒണ്ട്, പേരക്കാപ്പഴം ഒണ്ട് അങ്ങനെള്ള ഒ ക്കെ ഇത് ഇവന്മാര് കഴിച്ചോണ്ടാ ഇരിക്കുന്നേ.
ആഹ് അതാ പറഞ്ഞെ. അതൊക്കെ തണുപ്പിന് നല്ലതാ. ഇപ്പഴത്തെ ചൂടിന്റെ ഉം.
ആഹ് മാവും പേരക്കായൊക്കെ നമ്മള് കെമിക്കലൊന്നും ചേർക്കാത്ത. നല്ല സാധനല്ലേ ഇവിടെ നമ്മുടെ വീട്ടിലൊള്ളത്.
അതെ ഇവിടെ മിക്കവാറും ഇല്ലേ. മറ്റെല്ല ജ്യൂസ് ഒണ്ടല്ലോ പഴവും, പാലും പിന്നെ ഏ എന്തുവര്ന്ന്. കട്ടിപ്പാല്, കട്ടിപ്പാലാണേ. അതെ, അതെ. ആ കട്ടിപ്പാല് കവർ പാലില്ലിയോ കട്ടി ആയിട്ടിരിക്കുന്നേ. അതു കൊണ്ടൊന്ന് തല്ലി പൊട്ടിച്ച് ജ്യൂസടിച്ചാ കുടിക്കുന്നെ ഇവിടെ.
ആഹ്, ആഹ് മറ്റ് ഓ കട്ടക്ക് ഒള്ളത്.
കട്ടക്ക് ഒള്ളത് ഇല്ല ഷാർജ് ഇല്ല ജ്യൂസ്.
ആഹ് ശേക്ക് ഒണ്ടാക്കാനായിട്ട് എടുക്കുന്നെ.
അതെ ഷേക്കൊണ്ടാക്കാനായിട്ട് അതെ, അതെ പിന്നെ ബൂസ്റ്റ്ല്ലേ ലത് ഒണ്ടല്ലോ. പൊടിയൊക്കെ അതൊക്കെ ചേർത്ത്. എപ്പഴും അതേ ഒള്ളു പണി.
ആഹ്, ഹാ, ഹാ, ആഹ് അതാവുമ്പോ വെഷപ്പും ദാഹോം ഒരേ പോലെ പൊക്കോളൂം.
ആഹ് പിന്നെ നാരങ്ങാ വെള്ളം അത് നല്ലല്ലയോ നാരങ്ങാ വെള്ളം കുടിക്കുന്ന ഏറ്റോം നല്ലതാ.
ആഹ് അതെ നാരങ്ങാവെള്ളംനല്ലയ ആ നാരങ്ങാവെള്ളം എടക്ക് ഇവിടെ എടുക്കും.
അതെ നാരങ്ങാ വെള്ളം നല്ലതാ നമ്മുടെ ശരീരത്തിന്.
ആഹ് പിന്നെ കഞ്ഞിവെള്ളം ഇരിക്കുന്നത് ഉപ്പിട്ടങ്ങ് കുടിച്ചാ മതി ബി മറ്റേ പ്രഷർ ഒക്കെ ഒള്ളോർക്ക്.
ആഹ്, ആന്ന്.
കഞ്ഞിവെള്ളം നല്ലൊരു ഇതല്ലേ.
പക്ഷെ ഈ ചൂടായോണ്ടേ നമുക്ക് വീട്ടിലെ വെള്ളം കുടിക്കാ ഇപ്പൊ തോന്നുന്നില്ല ചൂട് വെള്ളം.
ആഹ് പക്ഷെ ഞാനാണെങ്കില് ഇവിടത്തെ തെളപ്പിച്ചിട്ടെക്കുന്ന വെള്ളം കുടിക്കത്തില്ല. നേരത്തെ തെളപ്പിച്ച വെള്ളവായിരുന്നു കുടിക്കുന്നേ ഇപ്പൊ പക്ഷെ തണുത്ത വെള്ളം അങ്ങോട്ട് കുടിക്കും.
ഊ ഇപ്പൊ അങ് ഏത് വെള്ളം കിട്ടിയാലും അങ് കുടിക്കണോന്നുള്ള ള്ള രീതിയിരിക്കുവോ
കിട്ടുവാണേ അത് മൊത്തം കൂടെ കുടിക്കാൻ തോന്നുവല്ലേ
അതെ, അതെ മുന്തിരിങ്ങ മുന്തിരിങ്ങ കൊണ്ടുവരും അതിട്ട് ജ്യൂസടി ഓഹ്
ആഹ് ആഹ് പിന്നെ
പിന്നെ ചൂട്
ഹയ്യോ ചൂട് സഹിക്കാൻ പറ്റത്തില്ല
ആഹ് ഇന്നങ്ങാനും ഒര് മഴ പെ